ഹലോ ആഹ് എന്നിട്ട് എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ അവിടെ ഇന്ന് എങ്ങനെ മഴയൊക്കെ ഉണ്ടോ
മഴൊന്നില്ല ഇന്ന് വെയിലാണ് ഇന്ന് ഫുള്ള് വെയിലാണ്
ആഹ് ഇപ്പ മഴൊക്കെ പോയ പോലെ ഉണ്ടല്ലേ
ആഹ് ഇന്നല തൊട്ടു മഴ കമ്മിയാണ്
ആഹ് രണ്ടു ദിവസം മുമ്പ് നല്ല മഴയും
ആഹ് ആഹ് അങ്ങ അങ്ങനെ തന്നെ ഇവിടെ നല്ല മഴയും ഇടിയും ഉം ഉം ഉം ഉം ഉണ്ടായിരുന്നു
പിന്നെ അതോടൂകൂടി കഴിഞ്ഞ് തോന്നേണ്ടി ഇടി മിന്നൊന്നും ഇല്ല കേട്ട മഴ പെയ്താനും വേണ്ടില്ല
ആഹ് അതായത് ആഹ് പേടിയാണ് ഇടി മിന്നു സമയന
ആഹ് പനിയൊക്കെ ആരുന്നു ഇപ്പൊ പനിയൊക്കെ മാറി ചുമയൊക്കെ മാറിയതായിരുന്നു ഇപ്പ ഇതന്ന് തുടങ്ങിയാണ് ചുമ ആഹ് എല്ലാർക്കും പനിയായിരുന്നു വീട്ടില് ഇപ്പക്കൊന്ന് മാറി ചുമയും മാറിയതായിരുന്നു ഇന്നിപ്പോ എന്താണാവോ
ആഹ് അ ക്ക് ഇപ്പഴൂ ണ്ട് ചൊമ
ആഹ് പനി ഇണ്ടാരുന്നോ
പനിയ ഇണ്ടായിന്നു രണ്ട് മാസംമുന്നെ അതൊക്കെ പ്പോ മാറിയണ്ട്
ഇവിടെ പിന്നെ ഈ വയറൽപ്പനി പോലെ എല്ലാർക്കും അങ്ങോണ്ട് വന്നു പനി
ആഹ് അത അങ്ങനെ നല്ലഇത് മായപ്പാറ്റല് കൊണ്ടാപ്പളെ അങ്ങനെ പനിച്ചതെരുന്നു
വടെ പിന്നെ കുട്ടിയ സ്കൂള് കുട്ടിയ പിന്നെ മോള് പഠിക്കുന്ന സ്കൂളിലെ കുട്ടിക്ക് പനിണ്ട് കുട്ടിയാകോക് കണ്ടത്ര പനി അപ്പൊ അ യിന്നഅങ്ങനെ ഇണ്ടായതോണ് ണ്ട് ഓൾക്ക് വന്ന് പിറ്റേ ദിവസം പിന്നെ ചെറുതിന് വന്ന് അതിന്റെ പിറ്റെസം ഇക്ക് വന്ന് പിന്നെ എവടെ ഇടെ ഏട്ടനും മൂത്തച്ഛനും മൂത്തച്ചീ ഹജ്ജിന് പോയതാണ് ഓല കുട്ടോൾ ണ്ട് ന്റര്ത് അത് കഴിഞ്ഞ് ഓലകു കുട്ട്യാൾക്ക് ഒരാൾക്ക് വന്ന് പിറ്റേ ദിവസം മറ്റാൾക്ക് വന്ന്
ആയ്ലോരു പനിലെ പനി ത്തരക്കൊണ്ട് രു ആഹ ഇപ്പൊ ഭക്ഷണക്കെണ്ട ഇണ്ട് അപ്പൊ
മൂത്തച്ചിന്റെ കുട്ട്യാളെ ഓല മുത്തച്ഛന്റെ കുട്ട്യാളെ പിന്നെ ഓലമ്മാനെ വിളിച്ചു വരുത്തി മൂത്തച്ചിന്റെ മ്മാനെ വിള നിർത്തി ഓല് പിന്നെ അങ്ങട്ട് ഓലെ വീട് മൂത്തച്ചിന്റെ വീടെ അടുത്ത് തന്നെയാണ് അപ്പ അങ്ട്ട് പോയിഒക്ക കൂടെക് വെയ്ക്കുന്നില്ല കുട്ടികളെ നോക്കാനും ക്കും പനിയായ കാരണയ് അങ്ങനെ പിന്നെ പിന്നെ ഇന്റെ മാപ്പിള ഇണ്ടായിനോക്ക വെച്ചുണ്ടാക്കലും ഇതൊക്കെ ഒലെന്നെ ചെയ്യും ത് ഓൽക് പിന്നെ പനിയൊന്നും പനിക്കും ചെയ്തില്ല
ആഹ് അത് വന്നാൽ തന്നെ പെട്ടന്ന് മ വേദനയല്ലേ ഭയങ്കര വേദനയാണ് മേ ഇൻക് തന്നെ പോറത്ത്
ആഹ് കണ്ണാണ് കണ്ണ് തൊറക്കാൻ കഴിയാത്ത വേദന
ആഹ്
മറ്റേ ഡോക്ടർ പറഞ്ഞേ വയറൽ പനിക്ക് ഇങ്ങനെ തന്നെണ് കണ്ണിനാണ് ഭയങ്കര ബാധിക്കത് കണ്ണ് നമ്മക്ക് ചെങ്കണ്ണ്ള്ള പോലെ തോന്നും പക്ഷെ ചെങ്കണ്ണൊന്നുല്ല തലവേദന്റെ ഭാഗമായിരിക്കും ള്ള വേദനന്നെയാണ്
ആഹ്
ആഹ് കൊറച് ദിവസം അതുകൊണ്ടിരിക്കണ ബുദ്ധിമു ട്ടായ് നന്നായിട്ട്ങ്ട്ട് ഏടങ്ങാറായി തലവേദനി ഒക്കെ
അങ്ങനെ രണ്ടൂസം കട ന്നു ട്ടോ പക്ഷെ എനിക്ക് പോറത്ത് കൂട്യൊക്കെവേദന പിന്നെ ഞങ്ങക്ക് വീട് പണിണ്ട് വേദന ആഹ് വീട് പണിആയിട്ട് ഒരു റെസ്റ്റും ഇണ്ടായിരുന്നില്ലയ്രുന്നു അങ്ങനെയായിട്ട് പുറത്ക്കെ വെള്ളം എല്ലാതിനും പുറത്തൊക്കെറങ്ങി പോണ്ടിരുന്നു വെള്ളത്തി ന്അതിനഇതിനൊക്കെ വെള്ളൊക്കെ ഇണ്ടായിട്ട് ആഹ് അടുക്കള മറ്റേ അടുക്കള പൊളിച്ചിട്ടണ്ട് അത് ചെറുതായിരുന്നു അത് അത് ഇത് എന്ത വേറായിട്ട് ഇണ്ടാക്കാൻ നമക്ക് ആ ബുദ്ധിമുട്ട് തോന്നൂല ഇത് പേരമ്മെ നിന്നുംങ്ങണ്ടന്നെ ഇണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഔ സൈക്കൂല എന്തീന്ന് എറിങ്ങി ഓടനെ ഒരു റൂമിന്ന് അപ്പറത്തേക്ക്പ്പോ നമുക്ക് അടുക്കള പോളിച്ചപ്പോ കൊല കൊലയ്ന്റടുത്ത് റൂമുണ്ട് അവിടെ കൊണ്ട് വച്ചിട്ട് തിന്നട്ട് ഓരോന്നിനും ഫ്രിഡ്ജികാണ ഇങ്ങട് മണ്ടണം ഓരോ സാധനത്തിനും അങ്ട്ടും ഇങ്ട്ടും പോണം ആഹ് കയ്ഞ്ഞു പഅൽഹംദുലില്ലാഹ് ഇന്നത്തോട് ടിക്കെ കഴിഞ്ഞു അടുപ്പിലൊക്കെ തീയോക്കെ കത്തിച്ച്
ഏഹ്
അങ്ങനെ
അപ്പൊ അടുക്കള പൊളിച്ചിട്ട് വലുതാക്കിയതായിരിക്കും
ആഹ് വലുതാക്കിയത് ചെറിയൊരു അടുക്കളായിരുന്നു അപ്പ ഒന്ന് വീതികു ട്ടിയാണ്ക്കെ മഴ എയ്താലൊക്കെ വെള്ളംവരും താന്ന് കെടക്കു വായിരുന്നു അടുക്കള പെര ചെറിയ തറയിട്ട് അങ്ങനെഅത് പൊന്തി താഴൊക്കെ പൊന്തിച്ച് തി ഇപ്രാവശ്യലും അങ്ങനെ ചെയ്യണന്നറ ഞ് ങ്ങാണ്ട് നോമ്പിന്റെ മുന്നേ തുടങ്ങയിത് രുന്നുന്നേരം മഴ അടക്കെ എല്ലാ ചെറ്പ്പത്തിന് അത് കഴിഞ്ഞു അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടും ഇന്നലെയൊക്കെ നല്ല കഴുകി പ്ലംബിംഗ്കാര് വയറിംഗ് കാരൊക്കെ വന്നിട്ടേ ഓലി വെള്ളം വെള്ളം മുട്ടിച്ചും ചെയ്ത് ആകെ കീറിട്ട് വെള്ളം കോരാനും പോകാനും വയ്യ ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലായിട്ട്
വീട്ടില് വീട്ടിൽ കൂടീട്ട് നമ്മള് പണിയെടുക്കുമ്പോ നല്ല പ്രയാസയിരിക്കും
ഇതാണേ ഇത് പുറത്ത് വീട് വേറെണ്ടാക്കിട്ട് നമ്മൾ അങ്ങട്ട് പോയി തരക്കേടില്ല മം ഇത് കെ അന്നം മുട്ടങ്ങട്ട് അയ്നാലേ ങ്ങട്ട് പനി ഇളകിട്ടും പിന്നെ ഈ മഴപ്പാറ്റൽ കൊണ്ടങ്ങനെ നടക്കല്ലേ
ആ
അടുപ്പാണി പൊറത്തുവാണ് പൊറത്താരുന്നു ഇണ്ടാക്കിര്ന്നത് ആ ആഹ് ആ ഞാനിങ്ങട്ട് നീര് വെച്ചിട്ട് ന്റെ വീട്ട്ക്ക് ഞാൻ വെക്കേഷന് കുറച്ചോസം നിക്ക ക്കാൻ പോയി എന്നോടൊയ്ച്ചു ഇത്താങ്ങനെ തടിച്ക്ണോയ്ച്ചു ക തു ക്കുമ്പോ അറുപത്തേഴ്‌ കിലോനെ കേക്ക്ന്നത് അപ്പോക്കുമ്പോ കാലൊക്കെ ട്ട് വണ്ണം വെച്ചിട്ട് നീര് വെച്ചുങ്ങാണ്ടേ ആട പോയി കൊറച്ച് ആഹ് അവടെ പോയി കുറച്ചീസം ഇര്ന്നപ്പോ പിന്നെ അതങ്ങനങ്ങ് മാറി
ആഹ്
ന്നട്ട് ആ ഇൻക് റസ്റ്റില്ല ഞാന ന്താ ഇങ്ങനെ എടുക്കണീന്റെ ഇടേൽ ഞാൻ എന്റെ മോക്കൊരു പരീക്ഷണ്ടായിനി എക്സാം ഉണ്ടായി അയിന് പോയി അപ്പൊവടെ പ്പോ രാവിലെ പോയിട്ട് അഞ്ചണി ആകുമ്പോ വന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഒർ തങ്ങനെ ഇരുന്നപ്പളേ അപ്പളാണ് തടിമത്തേ അസുഖങ്ങൾ അറിന്ന ധൈര്യം വിട്ടു വണ്ണം വച്ചിട്ട് മറ്റേതങ്ങനെ ഇറങ്ങി കേറി രാത്രി ചെന്നട് കെടക്ക പിന്നെ നേരം വെള്ത്താല് ഇതന്നെയല്ല പണി
ആ പണിക്കാരൊക്കെ ഉണ്ടാവുമ്പോ ഞമക്ക് റെസ്റ്റൂണ്ടാവൂല ഓല്ക്ക് പിന്നെ ഫുഡും കൊടുക്കണോ
ആ മന്നെ ഫുഡും രണ്ട് മൂന്നാല് നേരം ഫുഡും മാണം ന്റെ അമ്മോശക്കക്കാണെങ്കി
പിന്നെ ഞമ്മളെ എങ്ങനെ എത്ര പണിണ്ട് പറഞ്ഞാലും ഞമ്മളെ പണി ഒരു ആ ഒരു പണി കഴിഞ്ഞാ പിന്നെ നമുക്ക് റെസ്റ്റന്നെ ആണല്ലോ ആ ആ ഇത്
അവര് പോയി കഴിഞ്ഞിട്ടല്ലെ അടിച്ചൊരി തൊട ക്കാനും ഇതിനൊക്കെ പറ്റുള്ളെ ചില ദിവസക്കാണ ക്കോളും പണിയാണന്ന് വെച്ചാ ഒടുക്കത്തെ പണിയാണ് മ്മ കൈഞ്ട്ടിയാ മതിയെനി ഇന്നലെ ഞാന്റെ അമ്മായിമ്മനോടർഞ് ഞാ ഇന്നലെ വെള്ളൊക്കെ സിങ്കിലൊക്കെ വെച്ചെന്നിട്ട് ഞാൻ പറഞ് എട്ടിസം ഞൻ പുറത്തക്കടറെങ്ങൂല വെള്ളത്തിന്‌ ഒരു സാധനം കെയ്കാൻ പുറത്ക് പോല എവടെത്തന്നെ ഒക്കെ കാട്ടും ജ് എന്തേലും കാട്ടിക്കോ പറഞ്ഞ പോവാ ആ അയ്ല്ങ്ങട്ട് തായിട്ട്
പിന്നെ മഴയൊന്നില്ലെങ്കിൽ പിന്നും അത്ര കുഴപ്പമില്ല അത് മഴയും ആകെ ചളിയും ഇതൊക്കെ ആകെ-
മഴയത കൊണ്ടണീ ചെരുപ്പൊക്കെ ഇട്ടാൽ തേക്കിയണ്ട പോവല്ലേ
ആ അതാണ്
ഉം
ഞങ്ങൾക്ക് പ്പോ മുറ്റത്ത്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മഴ ഇപ്പൊ മഴ ഇപ്പൊ രണ്ടോസയിട്ട് മഴല്ല ക്ഷെ മഴങ്ങനെ പെയ്തോണ്ട്ക്കുമ്പോ ഞാനൊന്നും മുറ്റത്ത്ക്ക് ഇറങ്ങലേല്ല മറ്റ് അലക്കാനൊക്കെ മുറ്റ മുറ്റത്ത പോവന്നേ ചെയ്യനെ ഇപ്പ മഴ കാരണം മുറ്റത്ത അലക്കാനും പോവല്ല ഒക്കെ മെഷീൽ ഇടും
ആ ഇപ്പ നമ്മക്ക് മെഷീൻല്ല മെഷീന മഴ ഉണ്ട്ല്ലേ നമ്മക്ക് പിന്നെ മെഷീനല്ലേ മെഷി മെഷീനൊക്കെ ഞാൻ തന്നെയാണ് എല്ലാം
മിഷല് ഞാൻ മിഷൽ ഞാൻ ഇടലില്ല എക്ക് കല്ല്മല് അലക്കുന്ന തന്നെയാണ്ഷ് കുട്ട്യേളെ ഡ്രസ്സൊന്നും വൃത്തിയാവൂല്ല പ ക്ഷെ ഈ മഴ കാരണം ലിനന്റെ കൂടെ തന്നെ ചെറിയ പെൺകുട്ടി വരും അപ്പൊ ഈ മഴയൊക്കെ മോൾക്കു ഈ തണുപ്പൂ ഇതൊക്കെ അടുക്ക വെച്ചിട്ട് ഞാന് പിന്നെ പിന്നെ ആരും നോക്കി തരാനൊന്നുല്ല നമ്മളന്നെ എല്ലാതും ചെയ്യണം
ആ ഹ്അടുത്തൊന്ന് വീട് ഇവിടുത്ത കുടുംബക്കാരൊന്നും
അടുത്ത് വീട്ണ്ട് ശെ നമക്ക് ചെറിയ കുട്ടളെ ആകുമ്പോ അങ്ങനെ പറഞ്ഞക്കാനൊരു മടി ആഹ് ആ ഹ്അത്രല്ലേ ആയിട്ടുള്ളൂ പിന്നെ പർഞാ മൻസ്സിലാവാള്ള പ്രായയി ട്ടുല്ല രണ്ടു വയസായിട്ടില്ല
ആഹ് ഓൽക് കണ്ടത് സ്കൂൾക്ക് കളി സാധനങ്ങളും അത് ഉതക്കാര ആ ഉണ്ടാവല്ലോ
ആ ഹ്അത് കാരണം പിന്നെ
ആ ഹ് വിടാന് ഞമ്മ ക്ക് ഒര്തുണ്ടാവില്ല പിന്നെ ഒന്ന് മൂത്ര ആ ഒരു മൂത്ര അടച്
കൊടുക്കണോ അപ്പൊ ഈ പകലൊക്കെ ആ കഴിയുന്നത് ഞാൻ ഈ പകലൊന്നും പമ്പേഴ്സ് കെട്ടാതിരിക്ക ക്കലാണ് ആ മൂത്രൊക്കൊണ്ടെന്ന് ചോദിച്ച് ചോദിച്ച് ട്ട് കാനെമൂത്രയ്പ്പിച്ചിട്ടും വേറള്ള ത്തേക്ക്പറഞ്ഞച്ച ഓലിങ്ങനെ കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനങ്ങനെ പറഞ്ഞ യക്കലില്ല ഉം എങ്ങനെ
ഉം യെ അങ്ങനേണ്ല്ലേ
ആഹ്
പിന്നെ ച ചായൊക്കെ കുടിച്ചോ
ആഹ് ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ ഞാൻ പൂള ക്കേങ്ങ് ണ്ട് പുഴിങ്ങി വെച്ചിട്ട് ഇനി കുട്ടിയേക്ക് വേണെങ്കിൽ രാത്രി അഹ് കൊടുക്കാച്ചിട്ടേ
ആഹ് രാത്രിയപ്പൊ ഫുഡ് ഭക്ഷണം കഴിക്കൂല ചോറ് കഴിക്കൂല
ആഹ് ചോറെന്നെ കഴിക്കാ പക്ഷെ ഇവിടെ ചായ പരിപാടിഒന്നുല്ല ചായങ്ങാരും കൂടി ക്കൂല ചായ കാച്ചിയലൊക്കെ അങ്ങനെ അഹ് വെർതെ അങ്ങനെ വാക്ക്യാവും അത് കാരണം പിന്നെ ഞാന് പൂളക്കേങ്ങടെ പൂളങ്ങനെ പുഴുങ്ങി വെച്ചിട്ട്ണ്ട് അപ്പൊ വാണെങ്കിലോല് ചിക്കൻകറിൻണ്ട് അഹ് കൂട്ടി കഴിച്ചോട്ടേര്തിട്ട് അപ്പൊ പിന്നെ ചോറൊന്നുനി കഴിക്കൂല
ആഹ് അപ്പ ഹസ്ബന്റിന് അഹ് മതി
ഹസ്ബന്റ് ഇവിടെണ്ടാവൂല ഓര് ആയ്ചേലെ വെരൊള്ളു ഓല് മറ്റേ ഈ അറബി കോളേജില് പഠിപ്പിക്കാണ്
ആഹ് ആഹ് ആഹ് അപ്പൊ ങ്ങള് രണ്ട് കുട്ടിയാളും ആയിട്ട് ഒറ്റക്ക് നിക്കോ അടെ
ആഹ് ഞാന്
ആഹ്
എന്റെത് രണ്ട് കുട്ടിയെളേറ്റ് ഹലോ കേൾക്ക്‌ന്ന്ണ്ട് പറി ഏ ബല് ആഹ് ന്റെ മൂത്തച്ഛനും മൂത്തച്ചിം ഹജ്ജിന് പോയതാണ്
ആഹ്
അപ്പൊ ഓലെ കുട്ടിയേള്ണ്ട് പ്പെര്ത്ത് ന്താ ണ് രണ്ട് കു ട്ടിയാള്ണ്ട് രണ്ട് പെൺകുട്ടിയാള്ണ്ട് ഞാന് ഓലെ രണ്ട് പെൺകുട്ടിയോളും ന്റെ രണ്ട് ചെറിയെ കുട്ടിയോളും രാത്രി അങ്ങനെ എയ്‌ അങ്ങനെ ക്കെ കെടക്കും അല്ലാതെ പിന്നെപ്പൊ ചുറ്റു ഭാഗത്തു വീടേള് ണ്ട് ട്ടോ ആഹ് പേടിയൊക്കെതന്നെണ് ന്നാലും പേടിയെന്നെണ് അങ്ങനെ കടം ദിവസം അങ്ങനെ പോകും അല്ലാപെന്താകാട്ടാ ഞമ്മള് ആങ്കു ട്ട്ള് റഞ്ഞ ബലെ നിർത്താനും പറ്റൂലേയ് ഈ കൊളത്തിലും അവിടേം ഇവടിം പോയി ചാടിട്ട് ഞങ്ങള് അത് കാരണം രണ്ടാമത്തെ ആളെ പറഞ്ഞയക്കണ്ടാച്ചിറ്റായിരുന്നു ഈ പ്രാവശ്യം പ പ എസെൽസി കഴിഞ്ഞിട്ട് കൊണ്ടേക്കാച്ചിട്ടേര്ന്നു പക്ഷെ ഇങ്ങനെ ഈ മഴ ക്കാലായിട്ട്ണ്ടെങ്കില് കാ കണ്ട കൊളത്തിലൊക്ക പോയി ചാടും
ആഹ് അപ്പൊ പിന്നെ പുടിച്ച് പറഞ്ഞാലും ഓല്ക്ക് ദേശ്യോണെ ക്കാരം ഉം
പറഞ്ഞ ഞമ്മളെട്ത്ത്ന്ന് ആഹ് ചെയ്യൂലാന്ന് പറയും പിന്നെ ഓല് ആ ഹ് മഹ്രിബിന്റെ സമയ ത്തവെരാ ഞമ്മളെ കണ്ണ് വെട്ടിച്ച്ട്ട് ഓല് എന്തൊക്കെ ചെയ്യ്ന്ന്ന്നൊന്നും അറിയൂല ഏഹ് കാളത്ത് കൊളത്ത് പോയോയ്ച്ച ഇല്ലാന്നേ പറയുള്ളൂ അപ്പൊ ഇണ്ടോ ഇല്ലോനൊന്നും ഇപ്പൊ ഞമ്മക്ക് അറിയില്ലല്ലോ
യെല്ല അതാണേ പിന്നെറഞ്ഞ വീട്ട്ന്ന് എന്ത്‌ എന്തേലും സംഭവിച്ചഴിഞ്ഞ ആഹ് വീട്ടേര് ശ്ര
ആഹ് അതാ ശ്രദ്ധിക്കേയ്റ്റാന്നാ പേര്ണ്ടാവ അപ്പൊ അത് കാരണം ഒന്നും ആലോയ്ച്ചില്ല ന്നോട് റഞ്ഞ് ഈ പേ ടി കാരണം ഞമ്മള് മക്കളെ അവരെ ഭാ ഭാവി നഷ്ടപ്പെട്ത്തണ്ട ഓല് പഠി ച്ച് നല്ല നെലക്ക് എത്തിട്ട്ണ്ടെങ്കില് അതെങ്കിലും ഞമുക്ക് ആവും അത്ച്ചിട്ട് പേടി പേടി അറഞ്ഞിട്ട് അ പ്പൊ അത് ഉം പിന്നെ അള്ളാനോട് പറഞ്ഞാ മതി റയും അപ്പൊ ആയെ പേടിയൊന്നും ഉണ്ടാവൂല്ല ആഹ് അ പ്പൊ പറഞ്ഞ് ട്ട് പിന്നെ ചുറ്റുഭാത്ത് ആൾക്കാര്ണ്ട്ട്ടോ അയൽവാസിളൊക്ക നല്ല ആളുകളാ
ആഹ് ന്നാ ആയ്ക്കോട്ടെട്ടോ ന്നാ ശരി
ആഹ് ന്നാ ശരി ഓ
അശെ